ഹലോ.
ആഹ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ?
ആഹ കേൾക്കുന്നുണ്ട്.
ആ ആ എന്താ പരിപാടി?
പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല മഴയൊക്കെ ആയൊണ്ട് വീട്ടിൽ തന്നെ..
ആ ആ വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ കഴിഞ്ഞു അവിടോ?
ആ ഇവിടെ ഉച്ചക്കുള്ള കറിയും കൂടെ ആവാനുണ്ട് അത് ചൂട്ടോട്ടു കൂടി ക. വേണ്ടത് കൊണ്ട് ഒരു മണി ഒരു പന്ത്രണ്ടര ആകുമ്പോ ഉണ്ടാക്കാന്ന് നോക്കാന്ന് കരുതി
ഓ ചൂടോടൊക്കെ കൊടുക്കണല്ലേ?
ആവൂ ചുടോട് പറഞ്ഞ ചെറുത് ആയിട്ട് ഒന്ന് ചൂടറി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ എടുത്ത് ചൂടാക്കണം അപ്പോ അതിലും നല്ലത് ആ സമയം ആവുപോക് ഉണ്ടാക്കുന്നുന്നത് അല്ലെ കറി മാത്രേ ആവാനേ ഉള്ളൂ വേറെ തോരന് എല്ലാം ഇരിപ്പ്ണ്ട് ഇന്നലത്തെ ഇരിപ്പ്ണ്ട് അപ്പോൾപിന്നെ അതങ്ങ് ചൂടാക്കിയാൽ മതിയല്ലോ. ഉം ഉം പിന്നെ കു ആഹ രാവിലത്തെ കഴിച്ച് കഴിഞ്ഞു.
ഇനി ഉച്ചക്കത്തെ.
ആ ഇനി ഉച്ചത്തേക്ക്. ന്താ നോക്കണം ഒരു പന്ത്രണ്ടരക്കെ ആകുമ്പോ അടുക്കളേക് കേയറാ ചിട്ടാ.
ആഹ് ആഹ്
ഉം കുട്ടികൾണ്ടോ
ആഹ് ഒരു മോന്ണ്ട് അങ്ങനവാടി പോയി അവ്ടോ
ഓ ചെറിയ ആളാണ് ല്ലേ ഇവടെ രണ്ടാള്ണ്ട് എന്താണ് ഒരാള് സ്കൂളിൽ പോയി ഒരാസ് ഇവ്ടെ ഇരുന്ന് ടി വി ആണ് ണ്ട് ജലദോഷം പനിയ ഒക്കെയാണ് അത് അത് കാരണം പോയിട്ടില്ല ആഹ് ഹോസ്പിറ്റൽ ഹോമിയോലണ് കൊണ്ട് പോയത് മറ്റേ പനി പനീടെ മരുന്ന് കൊടുക്കുന്നുണ്ട് അത് ഇന്നലത്തോട കൂടി പനിയുടെ മരുന്ന് കൊടുക്കുന്നത് നിന്നു ഇപ്പൊ ഈഹ് ഇതാ കൊടുക്കുന്നത് ജലദോഷത്തിന് ചുമയ്ക്കും ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട്
ആഹ് ആഹ് ഹോമിയണല്ലേ കൊടുക്കുന്ന
ആഹ് ഹോമിയാണ് കൊട്ക്കുന്ന ഇവിടെ ആഹ് മൂത്തവൻ ഒമ്പതാം ക്ലാസ്സിലും ചെറിയള് മൂന്നാം ക്ലാസ്സിലും
ആഹ് ഒമ്പതാം ക്ലാസ്സിലള്ളരു മോൻണ്ടല്ലേ
ഉം ഉം വല്യ ആളാണ് പിന്നെ ഉം ഉച്ച ഉച്ചക്കൊക്കെ എന്തായി ഫുഡ്
ഇവിടെ എല്ലാം രാവിലെയ ഇവിടെ ഒരു പത്ത് പത്തര ആവുമ്പോത്തേന ഉച്ചക്കത്തേക്കും എല്ലാം റെഡി ആക്കും അതാകുമ്പോ ജോലി പണിയൊക്കെ കഴിഞ്ഞോരിടത്തു ഇരിക്കലോ
ആഹ് അപ്പൊ ഉച്ചമ്പളേക്കും വരുവോ കഴിക്കൻ ആരെങ്കിലും
ആഹ് അച്ഛൻ വരും ഹസ്ബന്റിന്റെ അച്ഛൻ
ഓ ഓ ഹസ്ബൻഡ് വരില്ല ആണോ ആഹ് ആഹ് അത് ചൂടോട് കൂടി വേണം എന്നൊന്നുമില്ല
ആഹ് അങ്ങനൊന്നും ഇല്ല വെള്ളം മാത്രേ ഇച്ചിരി ചൂടോള്ളം കൊടുത്താൽ മതി ബാക്കിയൊന്നും ഒന്നുമില്ല അങ്ങനെ നിർബന്ധ ഒന്നുള്ള കൂട്ടത്തിലല്ല
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങ് ചെയ്തു വെച്ചാ മതിയല്ല ഇത് എന്താണ് രാവിലെ ചെയ്തു വെച്ചാലും നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും കറിയെല്ലാം എടുത്ത് ചൂടാക്കണം. അപ്പൊ അത് കാരണം മടിച്ച് കൊറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കും
എല്ലാർക്കും അങ്ങനാണോ വീട്ടീ നിർബന്ധം
എല്ലാർക്കും ഇല്ല ഹുസ്ബൻഡിന് മാത്രം. ഇവിടെ എല്ലാരും പറഞ്ഞ ഞാനും ഹസ്ബൻറും കുട്ടികളും മാത്രം തന്നെ ഉള്ളൂ
ആഹ് അതെല്ലേ ആഹ് അതാകുമ്പോ പ്രശ്നമില്ലല്ലോ, ഒരാളുടെ ഇഷ്ട നോക്കി ഉണ്ടാക്കിയാ പോര്.
ഉം അതാണ് പ്രശ്നം. ആ സമയത്തേക്ക് രാത്രിയാണെങ്കിലും അത് ചപ്പാത്തി ഉണ്ടാക്കും അതാ സമയത്തേക്ക് ഉണ്ടാക്കണം നേരത്തെ ഉണ്ടാക്കിട്ട് പാത്രത്തിൽ വെക്കാൻ പറ്റില്ല
എല്ലാം വെച്ച അടുപ്പി വെച്ചങ്ങോട്ട്
ചൂട് വേണോ അത് ചോറൊക്കെ നാം അല്ല കറിയൊക്കെ നമുക്ക് അപ്പ എടുത്ത് ചൂടാക്കാം. തോരനൊക്കെ അപ്പ തന്നെ ചൂടാക്കാം പക്ഷെ ഈ ചോറു ഇതൊക്കെ ഒക്കെ ബുദ്ധിമുട്ടല്ലേ ഞാൻ പിന്നെ ചോറ് നേർത്ത് വെച്ചേക്കും മോന് ചെറിയ മോൻ സ്കുളിക്ക് ചോറാ കൊണ്ടുപോകുക
മൂത്തമോൻ ചപ്പാത്തിയെ ചപ്പാത്തിയേ കൊണ്ടുപോവുള്ളു അപ്പൊ അത് കാരണം ചോറ് നേരത്തെ വെക്കും എന്നിട്ട് എന്താണ് കറിയെല്ലാം കുറച്ച് ലൈറ്റ് ആയിട്ട് വെക്കും ഇനി അഥവാ നേരത്ത് വെക്കും വുകയാണെങ്കിൽ എന്തെങ്കും ആവശ്യം ഉണ്ടെങ്കിൽ നേരത്ത് വക്കയാണെങ്കിൽ ആ സമയത്ത് അപ്പൊ ഒന്നും കൂടെ ചൂടാക്കും
ആഹ് എടുത്ത് ചൂടാക്കി കൊടുത്താ മതിയല്ലോ
ഉം ഉം ഇപ്പൊ മഴയല്ലേ മഴെയ്തു കാരണം പിന്നെ അലർജിയുടെ പ്രശ്നമുണ്ട് എനിക്കുണ്ട് ഹസ്ബൻ്റിനും ഉണ്ട് അത് കാരണം ചൂടുള്ളത് കഴിക്കാനേ നമുക്ക് തോന്നും
ആഹ് ഈ തണുത്തത് കഴിക്കുമ്പോഴത്തേന് തുമ്മലൊക്കെ വരുവോ?
ആഹ് അത് ചൂടുള്ളത് കഴിക്കാനാ തോന്ന ഭയങ്കര തുമ്മലും ഇത് അലർജിയാ
ആ ഒരു സംഭവം എനിക്കു ഉണ്ട്
ആഹ് രണ്ടു പേർക്കു ഒരു അലർജിയാണ്. രണ്ടു പേർക്കും കുട്ട്യേൾക്കും ഉണ്ടായിരുന്നു കുട്ട്യാൾക്ക് പിന്നെ ചെറിയാവൻ ചെറിയവന് ഹോമിയോമരുന്ന് കഴിച് ച്ച് കൊറഞ്ഞു ഹോമിയോമരുന്ന് സ്റ്റോപ്പ് ചെയ്
ആഹ്
ഞങ്ങളടെന്നും എന്റെന്നും സ്
സ്റ്റോപ്പ്‌ ചെയ്തിട്ടില്ല. അതാ അതൊരു കഷ്ടവാ
ഉം അത് കാരണം നമുക്ക് എപ്പോഴും ചൂടുള്ളത് കഴിക്കാൻ തോന്നും എത്ര ചൂടുള്ളത് കുട കഴിച്ചാലും ആത് തോന്നില്ല ഉം അതെ
ഇവിടെ വെള്ളത്തിനൊക്കെ അത്യാവശ്യം നല്ല ചൂടുവാണം എല്ലാർക്കും
ഉം ഉം ഞാനിതാ ഇവിടെ വെള്ളം ഇങ്ങനെ അഹ് കഴിയുന്നെന് നനുസരിച്ച് ഉണ്ടാക്കുന്നുള്ളൂ കാരണം ചൂടോട് കുടിക്കാൻ വേണ്ടിയിട്ട്
മ്
ട്ടെന്ന് ചൂട് പോവാണേ വെള്ളത്തിന്റെക്കെ
ആഹ് രണ്ടുപേരും ഒരേ സ്കൂളിലന്നാണോ പഠിക്കുന്നേ മക്കള്
ആഹ് രണ്ടു പേരും ഒരേ സ്കൂളില ന്നെയാണ് ഇയാള് വേറെന്തെലും ചെയ്യുന്നുണ്ടോ
ഞാന് എക്സ്റേ ടെക്നീഷ്യനാ യിരുന്നു അപ്പൊ ട്രെനിങ് കഴിഞ്ഞ് ഇനിയിപ്പോ എവിടെലും കേറണം
ആണോ ജോലി നോക്കുന്നുണ്ട് ല്ലേ
ആഹ് ജോലി നോക്കുന്നുണ്ട് എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ
ഞാന് ഇപ്പ ല്ല മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാന് ബാങ്കിന്റെ ബാങ്ക് പ്രൈവറ്റ്ആക്കി എടുത്തു നടക്കു നട
തുലേ ലോൺ സെക്ഷൻ ആ ആ
ആഹ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു
അതെല്ലെ
അതില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുട്ടികള് ഇവിടെ ഞങ്ങൾ തനിച്ചായതുകൊണ്ട് ഇവര് ക്ലാസ് കഴിഞ് വന്നു കഴിഞ്ഞാ ഇവിടെ ആരും ഇല്ലാതെ കുമ്പോ അത് അവർക്ക് ബുദ്ധിമുട്ടാവും ഹസ്ബന്റിനു കൂടുതൽ എടങ്ങേറ് കാരണം പുള്ളി വരണം എന്തെങ്കിലും ആവശ്യത്തിന് ഇടക്കിടക്ക് ഓഫീസിന്ന് ഇറങ്ങണം
ആഹ് ഹസ്ബൻഡ് എന്ത്ചെയ്യുന്നു
സെൻട്രൽ ഗവൺമെന്റാ
ആഹ്
അപ്പൊ താമസിക്കുന്നേന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസ് അപ്പൊ ഇവർക്ക് എന്തെങ്കി ങ്കിലും ആവശ്യം വേണ്ടി വാരാണെന്ന്ണ്ടെങ്കി ഹസ്ബന്റ് ന് ഇടക്കിടക്ക് ഒഫീസ് ന്ന് റങ്ങണം പിന്നെ ഏഹ് സ്കൂള് വിടുന്നത് നമ്മള് സ്കൂട്ടർലാ വിടുന്നത് അപ്പോ കൂട്ടാ പോണം രാവിലെ വിടാൻ കുഴപ്പല്ല രാവിലെ എട്ട് മണിക്ക് പോവും പക്ഷെ കൂട്ടാ പോണം ഒരു ഉച്ച ക്കി രണ്ട് രണ്ടെ നാപ്പത് വരെ ക്ലാസ് ഒള്ളു അപ്പോ ഒരു രണ്ടരക്ക് പോ ണം
അതിനൊക്കെ ഓഫീസിന്ന് ഇങ്ങനെ ചോദിച്ചറങ്ങണം അതൊരു ബുദ്ധിമുട്ടാ
ആഹ് പിന്നെ കോച്ചിങ്ങിന് പോയിരുന്നു അതൊര് അഞ്ചരക്കെ ആകുമ്പോ കോച്ചിങ്ങിന് വിടാന് അപ്പ ഒന്ന് എറങ്ങണം അങ്ങനെ ഒക്കെ ആയോക്കുമ്പോ പുള്ളിക്ക് ഓഫീസില് ഇങ്ങന എപ്പഴും പ്പഴും പറഞ്ഞിറങ്ങുമ്പോ അതെര് ബുദ്ധിമുട്ടായി
ആഹ്
അപ്പൊ പിന്നെ എല്ലാം കൂടെ വച്ച് നോക്കിയപ്പോ പിന്നെ നമ്മള് സ്റ്റോപ്പ് ചെയ്തു ഉം ആഹ് ആരെങ്കിലും ച്ചെങ്കി അമ്മേ അങ്ങനെ ആരെങ്കിലും നമ്മുടെ വീട്ടില് ഇണ്ടെങ്കില് കുഴപ്പല്ല
ആ ആ ഹസ്ബന്റിന്റെ അമ്മേ അച്ഛനും ഒക്കെ വേറെ വീട്ടിലാണോ
അല്ല അവരൊക്കെ നാട്ടിലാണ് ഞങ്ങള് ജോലി സ്ഥലത്തായിട്ട് ഇങ്ങനെ നടക്കും
ല്ലേ ആ ആഹ്
ആ ആ അവരൊക്കെ നാട്ടിലാണ് അപ്പ അത് അവരാരെങ്കില് ഒരാള് ണ്ടെങ്കി കുഴപ്പല്ല ഇന്നാ കുട്ടിയോള് വരുമ്പ യ്ക്കും വീട്ടില് ഒരാള്ണ്ട് ആ ഒര്ത്ണ്ടല്ലോ ഉം ആ ആ അതെ അതെ അത് അതില്ലാത്ത കാരണം നമ്മളാണെങ്കിലും ഓഫീസിന്ന് ഒര് ആറര കുമ്പേ വന്ന് കഴിഞ്ഞാ പിന്നെ ഫുള്ള് വീട്ട്ലെ ജോലികളെ ണ്ടാവുള്ളു കുട്ടികൾടെ നമക്ക് പട്ത്തത്തിനൊന്ന നോ കാനൊന്നിനും സമയം കിട്ടില്ല.
വിശ്രമ ഇല്ലാത്ത അവസ്
അതെ ആ അവസ്ഥെ വരുന്നു പിന്നെ നാട്ട് പോണന്നുണ്ടെങ്കി പറ്റുന്നില്ല, ആകരു സൺഡേ ലീവ് കിട്ടുള്ളൂ. അപ്പ നാട്ടു പോവാൻ ബുദ്ധിമുട്ട്- താവൊള്ളൂ നാട്ടിലാണെങ്കിലൊരു വീട് വച്ചിട്ടത് പൂട്ടിട്ടിരിക്കണ പതും ക്ലീൻ ചെയ്യണ്ടേ എടക്കിടക്ക് പോയിട്ട്.
സത്യ.
അങ്ങനെ എല്ലാം കൂടെ ബുദ്ധിമുട്ടായകുമ്പോ പിന്നെ നിർത്തി.
അതെ യ്യോ പറയുന്ന കേട്ടിട്ടിൻക് ജോലിക്ക് പോവാതിരിക്-
ഉം. നാട്ടിലാണ് അച്ഛനും അമ്മൊക്കെ വീട്ടില്ണ്ട്, നമ്മള് വേറെവിടിം പോവണ്ട അങ്ങനെ. വേണെന്നുണ്ടെങ്കില് കൊഴപ്പില്ല ഓക്കെയണ്.
അതെ അവരൊക്കെ അപ്പഴ ക്കെരു വെല മനസ്സിലാവുന്ന നാട്ടീന്ന് മാറി
ആഹ് അതെ അതെ. ഇങ്ങനെ ആകുമ്പോ നമ്മള് പിന്നെ ജോലി വിർത്ത്യോക്കുമ്പോ പിന്നെ ഭയങ്കര ബോറഡിയായി. പണ്യളൊക്ക കഴിഞ്ഞാ വെറുതെരിക്കലും ബോറഡിയായി.
ഉം.
അപ്പഞാന് പി എസ് സി എക്സാം എഴുതുന്നുണ്ട്, അതിന്റെ ഫ്രീ കിട്ടുന്ന ഓരോ സമയം ഞാനതിര്ന്ന് ങ്ങനെ നോക്കും, യൂട്യൂബ് ക്ലാസ്സക്കെ ണ്ടല്ലോ.
ആഹ് അതെതെ.
അതിരുന്ന് പഠിക്കു.
ഉം എല്ലാ കൊണ്ടും. തെരക്കാണ്.
ആഹ് തെ തെരക്കല്ലാന്ന് ണ്ട ഫുള്ള് ഫോണിൽ നോക്കിയിരിക്കണം ഇൻസ്റ്റി. ഫേസ്ബുക്കിൽരുന്ന് നോക്കണം.
അവ് കൊർച് നേരെ നോക്കുമ്പഴത്തിനും മടു പ്പൊ ഫോണിൽ നിന്ന് എത്ര കൊറെ ച്ച ഒരു മടി.
പ് മടുപ്പ് വര്യാ പിന്നെ വയങ്കര ബോറടി വര്യ പിന്നെ പ്പോ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയി പ്പോൾപിന്നെ ഫുൾ ബിസി ആയി പ്പം.
അതെ അതെ ഇതാ ഇപ്പൊ ഒരാശ്വാസം ഉള്ളത് അല്ലെങ്കി ഫോണ് യൂട്യൂബ് .
അതെ അതെ ഇപ്പൊരാശ്വാസണ്ട് പിന്നെ ഇതിന്റെ ടേല് ഫ്രീ ആവുന്ന സമയത്ത് പി എസ് ഡി ഒന്നു നോക്കും. അപ്പം ഇപ്പ ഫുള്ള് തെര്-
തെര്ക്ക അതെ പിള്ളേരുള്ള- പ്പ വിചാരിക്കുങ്ങനെ ഭയങ്കര കുര്ത്തക്കേട് കാണിക്കുമ്പോ വിചാരിക്കോ എങ്ങനെയ ട് സ്കൂൾ പോവാ പോയിക്കഴി നത്തേന്.
അതെ അവരങ്ങ് പോയി കഴിഞ്ഞാ മൊത്തം സൈലൻ്റാവും. ഇത്പ്പോ ഒരാള്. ആഹ് ഒരാൾ വടണ്ട് ക്ഷെ ന്നാലും അത്ള്ളത് ല്ലാത്ത ഒരുപോലെ- ഫുള്ള് ടി വി കണ്ടൊണ്ടിരിക്ക ബോറടിക്ക്യ. ഉം.
ട്ടീ പ്പ അങ്ങനവാടി ഇളക്കി മറിച്ച് വെച്ചാകാണ-
എന്തയ്രുന്നു?
അല അങ്ങനവാടി പ്പ ഇളക്കി വെച്ച കാണും, ഉം അത്ര നെലവിളിച്ച് കരഞ്ഞ അങ്ങനവാടി പോയത്.
ഹാണോ? ഇപ്പത്ര മൂന്ന് വയസ്സോ?
ആ ഡിസ ഡിസംബറാവുമ്പൊ നാലാവും.
ഓഹ് ഇപ്പ ഈ വർഷം മുതലാണോ പോക്കൊട്ങ്ങ്യത്?
ആഹ് ഇവിടാ അടുത്തൊരു വീട്ടിലൊരു ചേച്ചിടട്ത്താ വിട്ടോണ്ടിരുന്നേ അപ്പ കെന്തോ ഓപ്പറേഷന്റെ ക്കെ കാര്യവായിട്ട്. ഒരു ഒരു മാസ്ത്തോളം പോയില്ല. ക്ലാസ്സ് ഒന്നുംമില്ലായിരുന്നു അപ്പത്തേനും വീട്ടിൽ ഇരുന്ന് ടി വി കണ്ട് കണ്ട് കണ്ടങ്ങ് അതേ ഉള്ളു ഇരുപത്തിനാലു മണിക്കൂറും ടി വി ഉറക്കത്തു പോലും ഇല്ല അങ്ങനെ ഇപ്പൊ പുള്ളി പിടിച്ചു പോവാൻ വയ്യ
ആഹ് ആഹ്
കെട്ടിയോനെന്തി ഉംഹ് ഇന്നലെ ഇന്ന് പോവണ്ടെങ്കി ഇന്നലേ റെസ്റ്റ് തുടങ്ങി പോവണ്ടാ പോവണ്ടാ പിന്നെ കഴിക്കാൻ കൊടു വേദനയാ എനിക്ക് വേറെ എണീക്കണം നടുവേദനിക്കും മൂന്ന് വയസേയുള്ളു
അപ്പോത്തേക്കും നടുവേദനയൊക്കെ തുടങ്ങി
നടുവേദന എടുക്കണ് അങ്ങനാണെ പോവണ്ട
മ്ഹ്
കള്ളത്തരത്തിന്റെ ഉസ്താദാ
ഇബടേം അതെ ചെറിയാളിങ്ങനെ പറയും എനിക്ക് വയ്യാ രാവിലെ രാത്രിയാവുമ്പൊ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ പറയും എനിക്ക് തുമ്മലാ നാളെ പോകണ്ടാ
നമ്മളും പണ്ട് ഇതൊക്കെയാ
ഇപ്പൊ ജലദോഷം ആയിട്ട് നല്ല സുഖം പരമസുഖം മൂന്ന് നാല് ദിവസമായി ഇപ്പൊ പോയിട്ട് ഇനിയിപ്പൊ നാളെയും പോവണ്ട ഇനി മണ്ടേ നോക്കിയാൽ മതി
ആ ഇവിടെയാണേലും പനിയാണ് എന്റെ വീട്ടി ലായിരുന്നു ഞാൻ ഒരാഴ്ച അനിയൻ പുറത്തു പോയി അപ്പൊ അതിന്റെ സ വീട്ടിലായിരുന്നു. അപ്പോഴത്തേന് അവിടുന്ന് ഇവിടുന്ന് ഇവിടെ പൈപ്പ് വെള്ളവും അവിടെ കിണ വെള്ളവാ അപ്പം വെള്ളത്തിന്റെ ഈ ഡിഫറൻസ് വരുമ്പോഴത്തേന് ആഹ് നിയാവും അപ്പൊ എനിക്കും അവനും പനിയായിരുന്നു എന്റെ പിന്നെയും കൊ കൊറഞ്ഞു പക്ഷെ അവന് മൂക്കൊലിപ്പും
ഓഹ് ഓഹ് ആഹ്
ചുമ ഒക്കെയായിട്ട് ചെറിയ വയ്യായിക
ഉംഹ് ഉംഹ് ഓക്കെയെന്നാ ആഹ് ഓക്കെ വിളിക്കാം ഉംഹ്